ഹലോ
ആ കേൾക്കാവോ?
ആഹ് അതെ അതെ കേൾക്ക കേ
ആഹ് ആഹ് അപ്പൊ അതുകൊണ്ട് പ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാ പിന്നെ വേറെന്താ വിശേഷം? ഞങ്ങളിങ്ങനെ പോകുന്നു
ആഹ് ഇങ്ങളെങ്ങനെയാ കരിവേപ്പിന്റെ എലക്ക് ചെയ്തോടുക്കല്
ആഹ് ക ഇത് അതിന്റെ ഇലക്ക് അങ്ങനേണ് ചെയ്ത് കൊടുത്ത അങ്ങനെ ഒന്ന് വന്നത് ത ഇതേയില്ല മണേല്ല കറിക്കൊന്നും ഇട്ടെങ്കില് ഒരു മണവൂല്ല ആ അങ്ങനെയി ഇപ്പൊ വേറൊരിടത്തുന്ന് നല്ല മണ ഉള്ളത് കൊണ്ടുവന്ന് വെച്ചു പക്ഷെ ഈ പപ്പായ മാത്രം പപ് പ്പായ ഉണ്ടോവിടെ?
പപ്പായ ഇല്ല പക്ഷെ ഇവിടെ ഇണ്ടാകലിണ്ട് ചെറിയ തൈ ക
പപ്പായപ്പ ഇവിടെ കൊറേ ഞാന് വെച്ചിട്ട്ണ്ട് ഈ കടയിന്നൊക്കെ വാ ങ്ങിക്കണ വല്ല്യ പപ്പായ ഇൻെറലെ ലെ അതി പക്ഷെ അത് ചെറുതായിട്ട് വരുമ്പോഴെ അതിന്റെ എലയെല്ലാം ഇങ്ങനെ കുരിങ്ങി കുരുങ്ങി കുരിങ്ങി പോകുന്നുണ്ട്
ആഹ്
ആഹ് അതിന് എന്തെങ്കിലും ചെയ്യാറ്ണ്ടാ ഈ എല പൂ പുഴു വന്നിട്ട് തിന്നുന്ന
അത നക്ക്റില ഞാനങ്ങനെ പ പ്പയെന്റെ വാണ്ടാണ്ട് വലിച്ചെറിഞ്ഞാ തന്നെ താനെ ണ്ടാവു നമ്മള് ആവശ്യത്തിന് ണ്ടാക്കുമ്പാണ് സാധനം ണ്ടാകാത്തെ അല്ലാണ്ട് ണ്ട് നമ്മള് വലിച്ചെറിഞ്ഞോക്ക് പെട്ടെന്നിണ്ടാവും
പെട്ടെന്നുണ്ടാവു ആഹ് എന്റെ മക്കക്ക് പ പപ്പായ ഭയങ്കര ഇഷ്ട്ടോണ് എവിടെ പപ്പായ ഉണ്ടെങ്കിലും ആള് കൊണ്ടുവരും ഏ എവിടെ പപ്പ പായ ഉണ്ടെങ്കിലും ആള് ചോദിച്ചിട്ട് വാ പപ്പായ സപ്പോട്ടക്കാ ചിക്ക് ചിക്ക് ഇതെല്ലാം എവിടെ ഇണ്ടെങ്കിലും ആള് കൊണ്ടുവരും അന്റെ മോന് ഭയങ്കര ഇഷ്ട്ടോണ്
ആഹ്
ചിക്ക് വീട്ടിന്റെ അടുത്തുള്ള വീട്ടില് നെറ ച്ചുണ്ട് അവർക്ക് വേണ്ട ള്ളപ്പോ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയുന്നില്ല എന്ന് പറയുന്നില്ലേ അതുപോലെ അവർക്ക് വേണ്ട അപ്പോ എന്താ അപ്പൊ എന്താ ഇവര് ഇത് വാങ്ങി ചിട്ട് ഇവൻ പോയി പറിച്ചിട്ട് വന്നിട്ട് നല്ല കട്ട പാൽ ടിച്ചു കുടിക്കും
പയ്ത്തതോ അല്ല പ
ആഹ് പച്ച കൊണ്ടു വന്നിട്ട് പഴിക്കാൻ വെക്കും രണ്ടു ദിവസം വച്ചിട്ട് അതിനെ എടുത്ത് നല്ല അ അത്ര നല്ല പഴുക്കത്തില്ല അതിന് മുന്നേ എടുക്കുവൻ എടുത്തിട്ട് നല്ല ക ട്ട പാലിൽ അടിച്ചു കുടിക്കും അതാണ് അവന്റെ മെയിൻ ഹോബി
ആഹ് ആഹ് ജ്യൂസിന്റാളാ തോന്നിന്നെല്ലെ
ആ ഫ്രൂട്ട്സിന്റെ ആളാ അവന് എങ്ങനത്തെ ഫ്രൂട്ട്സ്ന്ന്റിയോ മാങ്ങാ പിന്നെ ഇൻ ഇത് അങ്ങ് പുളിയുള്ള ഫ്രൂട്ട്സ് ല്ലെ ആ പപ്പായ പിന്നെ ച ക്ക അങ്ങനത്തെ ഫ്രൂട്ട് ആ ചക്കേണ്ട് രണ്ട് ടൈപ്പ് ചക്ക ക്കേണ്ട് ഹ് ഹ് ചക്കേണ്ട് ഇപ്പൊ മഴയല്ലേ മഴയായിട്ട് ഭയങ്കര മധുരാന്നു ഇവിടത്തെ ചക്കയ്ക്ക്
ആഹ്
രണ്ട് ടൈപ്പ് ചക്കേണ്ട് ഈ ഇപ്പൊ മഴയായത് കൊണ്ട് ചെറുത് മുതലേ നല്ല മധുരുണ്ട് ഞങ്ങളിങ്ങനെ കു തീറ്റ് വെച്ചിട്ട്
അ
മക്കള് ഇല്ലായിരിക്കുമ്പോ മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പോ അവര് വരുമ്പോ എടുത്ത് തിന്നു
ആഹ് ഇവിടെ ചക്ക ഇഷ്ടം പോലെുണ്ട് പക്ഷെ ഉണ്ടാക്കാൻ മടിയാ പഴുത്തതായാലും അത് ഇങ്ങനെ പൊളിച്ചു വെച്ചാലൊക്കെ ആരെങ്കിലൊക്കെ വെച്ച്ന്നാ കഴിക്കും തൊടാൻ മടിയാ ഭയങ്കര ഇടങ്ങറ് അതന്നെ കായ നാ ഒട്ടി പിടിച്ചിട്ടും
ഒട്ടും പിടിച്ച ഞാന് പിന്നെ ഇവർക്ക് മാക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഏത് കറി വെച്ചാ പോവൂല അവർക്ക് എങ്ങനെ പോണം അവർക്ക് അല്ലാണ്ട് ഇങ്ങനെ പഴത്തത് അത് ഓവർ പ- കഴിക്കാൻ പാടില്ല ഒരു മീഡിയം നല്ല മധുരത്തിൽ കഴിക്കാൻ വേണ്ടി കടിച്ചു കടിച്ചു തിന്ന അത് ഞാന് ഇതാക്കിട്ട് വെക്കും ഫ്രിഡ്ജില് രാവിലെ മുറിച്ചിട്ട് വെച്ചെങ്കില്
ആഹ്
വൈകിട്ടോളോ എന്റെ മക്കള് വീട്ടിലുണ്ടെങ്കി വൈകിട്ടോളോ അത് ത്തിനോട്ട് നിക്കും
അല്ല അതെല്ലാം നല്ല നമ്മള് കഴിക്കുന്നില്ല മക്കൾ ചെല മക്കൾ അതൊന്നും കഴിക്കൂല
ആഹ്
അല്ല നല്ലത്
അത് എന്റെ രണ്ടാമത്തെ ആൾ കഴിക്കില്ലടാ മൂന്നു പേരുണ്ട് മൂത്താളും ഇളയാളും അതിന്റെ ആൾക്കാരാണ് രണ്ടാമത്തെ ആക്ക് ഒന്നും വേണ്ട ആക്ക് അങ്ങനത്തേക്ക് പപ്പയെൊക്കെ കൊണ്ട് കൊടു ഏഹ് ഇതാ ഏഹ് എനിക്ക് വേണ്ടാ എനി വേണ്ട മന്തി കൊടുക്കുമ്പോഎന്റെ അടുത്ത പറയും നമ്മള് വീട്ടിൽ കഴിക്കുന്ന സാധാ ചോറല്ലേന്ന് പറയുന്ന മോള അത്പോലെ അൽഫാമ് ശഷവർമ്മയ ശവായിയ കൊടുത്തെങ്കി ആള് നല്ലതുപോലെ കഴിക്കും
ആ റൈസ് ഇഷ്ടല്ലേ അല്ലേ
ഏഹ് ചോറ് കണ്ടൂടാ അപ്പൊ ആഹ് ആളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ചോറ് കൊടുത്ത് വിടും ആള് വന്നിട്ട് പറയും എന്നുംമ്മ ചോറ് ഇങ്ങനെ തന്ന് വിടുന്നത് എന്തിന എനക്ക് ചോറ് തന്നു വിടുന്ന അപ്പൊ ഞാൻ വെറുതെങ്കിലും പറയും ആളൊരു മോന് നല്ല വെളുപ്പാണ് അപ്പൊ ആള് അത്ര വെളുപ്പില്ല അപ്പൊ ഞാൻ പറയും അപ്പൊ എന്റെഅടുത്ത് ചോദിക്കുമ്പോ എന്തിന ഇക്കായെ ആദ്യം പ്രസവിച്ചത് എന്നെ ആദ്യം പ്രസവിച്ചാൽ പോരെയരുന്നു ചോയിക്കും അപ്പൊ ഞാൻ പറയും അത് പടച്ചൊൻ തരുന്നല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റൊള്ളന്ന് പറയും. ആഹ് അപ്പൊ ഇയാള് ഇളപുരത്ത് ഞാൻ പറയും ചോറ് കഴിച്ച് ആഹ് ചോറ് കഴിച്ചു കഴിഞ്ഞാ വെളുക്ക് നല്ലതുപോലെ വെളുക്കുംന്ന് പറയും അത് കേക്ക് ക്കുചോറ് കഴിക്കും അത് വീട്ടീന്ന് കഴിക്കുല സ് കൂളിൽ കൊണ്ടൊയീ മാത്രേകഴിക്കുള്ളു വീട്ടിവെച്ച അന്നത്തേ ദിവസം നോമ്പ് പിടിച്ചാ അത്രയും ഹൈറയാക്ക്
ആഹ്..
ആണ് രണ്ടാം ക്ലാസ് തേ ഉള്ളൂ ആള് യു കെ ജി മുതൽ ഫുൾ നോമ്പ് മാക്സിമംക്ക് പിടിക്കാൻ പറ്റുന്നത്ര ആള് പിടിക്കും.
ആയ്യോ ചെറിയല്ലേ?
ആഹ് ചെറുത ആള് കാണാനും ഇല്ല കൊറച്ച് മെലിഞ്ഞ് എല്ല് പോലെയാണ് ആള് ഇരിക്കുന്നത് പറഞ്ഞ് നമ്മള് പിടിക്കണ്ടാന്ന് പറഞ്ഞെ ഇപ്പം പിടിക്കേണ്ടാന്ന് പറാഞ്ഞ അന്നത്തെ ദിവസം കരഞ്ഞ് വിളിച്ച് ഉമ്മ ഞാൻ കഴിക്കുല്ല ഞാൻ ഒന്നും കഴിക്കൂല്ല ഞാൻ നോമ്പ് പിടിച്ച് ഓലന്നെ നിക്കും
അങ്ങനെ പറഞ്ഞിട്ട് അൾ ഇത് ചെയ്യും പക്ഷെ അതേസ്ഥന മ്മള് ഇളയാളാണെങ്കി ഒരു മിനിറ്റ് ഫുഡ് ടൈമിങ്ങിന് കൊടുക്കണം ആക്ക്.
ആഹ് ഇളയാള് എത്രയല പടിക്കുന്നേ?
എൽ കെ ജിയില് ആക്ക് ടൈമിങ്ങിന് ഫുഡ് വേണം.....
ഹ ഹ....
അപ്പൊ അതുകൊണ്ട് അത് കൊടുത്തില്ലെങ്കി മുടി പിടിച്ച് വലിച്ചെടുത്തോണ്ട് അട്ക്കളേലേ താനിക്ക്... താ താ താന്നുറയും..
ഇവിടെ ഇങ്ങെനെ ഇവിടെ എന്റെ മക്കക്ക് എടുത്ത് കായ്മേ കൊടുക്കണം എന്നാലവരിക്കും....
ആഹ്...
ആഹ്....
എടുത്ത് കൈ അതെനിക്ക് ദേഷ്യംവരും .... ആഹ് രണ്ടാമത്തകും അങ്ങനെ തന്നെ എല്ലാം കയ്യിലെടുത്ത് ഒക്കെ കൊടുക്കണം പക്ഷെ മൂത്താള് ഞാന് ഡെലിവറി ടൈമിൽ കടന്നപ്പോഴത്തേക്ക് ള് സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചൊക്കെ ശീലായി ആരുന്നു.... തുകൊണ്ട് വലിയ പ്രശ്നല്ല. പക്ഷെ ഇയാൾക്ക് കൊടുക്കുന്ന കാണുമ്പം അതെന്തേ അവിടെ മാത്രം കൊടു ക്കുന്നേ ഇവിടെ എന്തേ തരാത്തേ അങ്ങനെ ത്തൊരി ഇതാണ് അവരെ വിചാരം നമ്മളിങ്ങനെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളരു മൈൻഡ് ആണ് അവർക്ക്.
ആതെ.
അപ്പ ഞാൻ പറയാ അങ്ങനെയൊന്നും അല്ല എടുത്ത കൊടുക്കണം നിനക്ക് നിനക്ക് എടുത്ത് തരണ്ടല്ലോ നീ അങ് എടുത്ത് കഴിക്കുവല്ലോ?
അച്ഛന് സോഫ്റ്റ് കോർണർ കാണിക്കുമ്പോ ഇളയാള് ഭയങ്കര ഡിഷായി ങ്ങരളേ മൂത്ത മോളമതി ഒരുമോളേള്ളൂന്ന്റഞ്ഞിട്ട് തൊടങ്ങും എന്റെക്ക് എനിക്ക് ഇവിട അങ്ങനെയാ. തമ്മിലൊക്കൂല
ആ എന്നിട്ട് എന്റട്ത് പറയുന്ന ഉമ്മ നിർത്തിയത് കാര്യാട്ടാ എന്റെത് പറയുന്നേ ഞൻ ഓ ഉമ്മച്ചി പ്രസവിക്കാത്തത് കാര്യായി ഇനി പ്രസവി പറ്റൂല
അടി ആയിക്കും
അടിയായിരിക്കും ഇനി മൂന്നാളിന്റെ മൂന്നാള്ണ്ടാട്ടന്നെ ഇവിടേഅടിയാണ്. ഒരാക്കെ എന്തെങ്കിലും ക്കൊ നമ്മളിപ്പോ ഫുഡായാലും ഇപ്പം ഒരു മുട്ടായി കിട്ടിയാലല് അവർക്ക് നമ്മളൾ അളന്ന് തിരിച്ച വെടണം കൊടുക്കാം ഒരാക്കി ച്ചിരി വാലി പ്പം കൂടിപ്പോയാ അല്ലെങ്കില് ഉമ്മാക്കറി എന്തേ ഇന്ന് ആ ബ്രദറ് വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോന് അപ്പംമ മോകൊരു റ്റടി ബിയർ വേണം അപ്പ ഞാന് മോക്ക് മോളതില് ബാറ്ററി വേണ്ട അപ്പ മോന് ഞാന് ബാറ്ററി ഇട്ടു കൊടുത്ത് അപ്പൊ മോളെ പഴയ ഒരു കളിക്കുന്ന സാധനം എടുത്തിട്ട് വന്നിട്ട് അതില് ബാറ്ററി ഇടാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ബാറ്ററിയുടെ ആവശ്യമില്ല അത് പോയതാണ് അതില് പറ്റു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മോന അപ്പൊ പറയുന്നു ഉ ഉമ്മ അല്ലെങ്കിൽ ഇക്കച്ചിക്ക് മാത്രം എന്ത് ചോദിച്ചെങ്കനെ വാങ്ങിച്ചു കൊടുക്കും എനിക്ക് മാത്രം ഒരു സാധനം വാങ്ങിച്ച്
അള്ളാ അപ്പൊ എല്ലാടെ ഇണ്ട് ഇത്
ഏഹ് എല്ലാടും ഉണ്ട് ഇതെല്ലാം അപ്പൊ എന്റെ മോ അപ്പൊ എന്റെ മോൻ ഒരു ഡയലോഗ് നിന്നെ നിന്നെ പണ്ട് ഇവിടെ ആക്രി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഉപ്പൊക്കെ കൊടുത്ത് നിന്നെ വാങ്ങിച്ചതാണ് അതുകൊണ്ടാ
ഇപ്പൊ മോളൊ പറയും ചെറിയ മോളോട് അങ്ങനയ പറയ.
ഏഹ് അവര് നിന്നെ ഇവിടെ ഒരു വന്നപ്പോ വാങ്ങിച്ചയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ വ്യത്യാസം കാണിക്കുന്നേ അപ്പൊ ഞാൻ അപ്പൊ ഭയങ്കര വിഷമം വരും ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് കരയും അപ്പൊ ഞാൻ പറയേ ആഹ് നിന്നെ അവനെ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചക്കി നിന്നെ പഞ്ചസാര കൊടുത്ത് വാങ്ങിച്ചതണ്ട് എന്നിട്ട് എന്നിട്ട് ഇപ്പഴും പരാതിയ ഇടക്കിടക്ക് വന്നിട്ട് എന്റെ അടുത്ത് ചോയിക്കും ഉമ്മ ഉമ്മയ്ക്ക് എന്നെ ആദ്യം പ്രസവിച്ചാ പോരാരുന്നോ എന്തിനാ ഇക്കച്ചിയെ ആദ്യം പ്രസവിച്ചെ ഇയിക്ക പറയും ഞാന് അവൻ ആഹ് രണ്ട് മോളും ഒരു മോനും വലുത് മോനും രണ്ടാമത്തത് മോൾ അപ്പൊ ഇക്കെ പറയും പിന്നെ അവൻ ചെറുതായിരുന്നപ്പൊ എന്തൊക്കെ കളിക്കുന്ന ഞാൻ കൊണ്ടുവന്ന് കൊടുക്കു ആരുന്നു കണ്ടാ കണ്ടാ എല്ലാം മോന് മാത്രം ചെയ്ത് കൊടുക്കുന്ന കണ്ട
അള്ളാ അത് ഇവിടെ ഇങ്ങനെ എന്റെ മോളെ ചെമ്മൂ നമ്മള് ചെറുതായ പിള്ളെ കഥകളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ഇതെല്ലാം ചെറിയ മോള് കേട്ടിട്ട് പറയും ഓ ഇങ്ങ പൊന്നുനെ മാത്രം മതി ഞാന് ഒന്നും അന്നേരം ജ നിചീല്ലല്ലോ പഠച്ചൊവനെ എന്ത് എന്തോര് കുശുമ്പ അന്നോ പൊന്നുന് അത് വാങ്ങി കൊ ഇത് പൊന്നുന് ഇത് വാങ്ങി കൊടുത്ത് ഇവളെ മൂപ്പിക്കാനായിട്ട് ആങ്ങളമാര്
എല്ലാടം ഇതാനെ ആഹ് പിന്നെ ഈ പറയും എന്റെ ബ്രദറും വന്നിട്ട് പറയും അവനങ്ങനാരിന്ന് ഇങ്ങനാരിന്ന് ഉമ്മക്ക് എന്നെ പ്രസവിച്ചാ പോരരുന്നോ ആദ്യം അപ്പ എന്റെ ഉമ്മ പറയും നിന്നെ പ്രസവിച്ചതല്ല നിന്നെ ചോ വാങ്ങിച്ചതാണ് ഞങ്ങള് അപ്പഴേ ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞു നല്ല ഒന്നിനെ നോക്കി എടുത്താ മതിയാര്നെന്ന് ഇത് ആഹ് അടിടെ ആഹ് ഇത് കേക്കുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഇതാണ്
ആഹ് വീട്ടിലിങ്ങളും മക്കളും തന്നെയള്ളോ
കുറ്റി ഇട്ടില്ല വാപ്പാ ചാരി ഇട്ടെ ഒള്ളു അത് പൊറത്ത് അടുക്കളെ ഇരുന്നെത് അപ്പൊ വാപ്പ വന്ന് കേറിന്ന ഞാൻ കണ്ടാരിന്ന്
ആഹ് ആഹ്
ആഹ് ആഹ് വാപ്പാനോട് കള്ളം പറ
ശരിയ നമ്മള് ഇങ്ങനെ ത്താനം പറയുംമ്പോ ആര് വന്നാലും നമ്മളത് ശ്രദ്ധിക്കൂലല്ലോ നമ്മള ഈ ടാസ്കിൽ അങ്ങനെ ആയി പോല
ഓ എനിക്കാണെങ്കി എ എനിക്കാണെക്കി സംസാരിക്കാധികം ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാരുന്ന് പക്ഷെ ഇ ഇതോട് കൂടി എല്ലാ സംസാരിക്കിന്നെ ഏല്ലാം മറ്റേ വ എല്ല മടിമാറി
ആഹ് നിങ്ങള് ഫസ്റ്റ് ടൈം ആണോ ഇതില്
ആഹ് ഫറ്റ്ടൈമാണ്
ആഹ് ആഹ്
ആഹ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലേ
ഓഹ് ഓഹ്
ആഹ്